ഹലോ
എന്തോ വിഷേഷോ
ഉം നല്ല വിശേഷം
ഓഹ് ചുമ്മാ കെടക്കാണോ
ആഹ് അതെ ഇപ്പൊ ഈ സമയത്ത് ജോലിയൊന്നുംല്ലല്ലോ
ആഹ് ഈ സമയത്ത് അയ്‌ന് ഒന്നുംല്ലല്ലോ കൊറച്ചേരം കിടക്കാന്ന് വിചാരിച്ചിണ്ടാവൂലേ
എഹ് ഹേ
പിന്നെന്തെ
എന്താ കുഴപ്പൊന്നുല്ല എന്താ മ ക്കളൊക്കെണ്ടോ
മക്കള് ഒരാള് സ്കൂള് പോയിണ് നഴ്സറി പോയിണ് ഇപ്പ വരാനായി ആയിക്കൊണ്ടിരിക്ക്‌ണ് കൊറച്ച് നേരം കൂടി കഴിഞ്ഞാ വരും
ഉ
ഇപ്പ അയ്‌ന് സ്കൂളൊക്കെ നേഴ്സറി ഒക്കെ മൂന്ന് മണി മൂന്നര ആ ടൈമില് വരല്ലേ ണ്ടാവുള്ളൂ അയ്ല് ഏറെ ഒന്നുംണ്ടാഉ
ആഹ് ശരിയാ
അപ്പൊ പിന്നെ
ബസ്സിനാണോ വെരാ
അല്ല ഓട്ടോറിക്ഷക്ക്‌
ആഹ് ഉം സ്നാക്സ് എന്തേലും ഉണ്ടാക്ക്യക്കോ
അഹ് ഞാന് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രെഡും പിന്നെ മുട്ടയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് കാണ്ട് അങ്ങനെ ണ്ടാക്കോല്ലോ
ആഹ്
അത് അവന് ഇഷ്ടാണ് അപ്പൊ അത് ണ്ടാക്കി വെക്കും പിന്നെ അധികം പഴം വ ട്ടൂല്ലേ നമ്മള് നെയ്യീല്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പഴം വാട്ടി വെക്കും പിന്നെ പിന്നെ എന്തീ ഹോർലിക്സോ അല്ലെങ്കില് ബൂസ്റ്റോ അങ്ങനെ എന്തെ നൊന്ന് കലക്കി വെക്കും ഞാന് പിന്നെ എന്റെ ഫുഡ് കഴിഞ്ഞ് അപ്പ തന്നെ ഉണ്ടാക്കി വെക്കല എന്നാ പിന്നെ അവന് വരുമ്പോക്കിനും ചൂടാറോം ചെയ്യും പിന്നെ നമ്മക്ക് കൊറച് നേരം കയ്ഞ് കിടക്കും ചെയ്യാ മറ്റേ അഹ് ഇണ്ടാക്കാതെ പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒന്ന് താഴോട്ട് പോയി വീണ്ടും ഒന്ന് ണ്ടാക്കി പിന്നെ ഒരു കടക്കാൻ അവിടെന്നും നേരം ഉണ്ടാവൂല്ല ഒരു ടെൻഷനേയ്കാരോ ഓല് വന്ന് കഴിഞ്ഞാ പിന്നെണ്ടാ ക്കലൊന്നും നടക്കൂല എന്തോന്നേച്ചാല് എഹ് പിന്നെ അയ്നുള്ള നേരം ഒന്നും ഉണ്ട ല്ല വെഷ്ന്ന്ട്ടേക്കാരം വ ഫുഡ് ഇവിടന്ന് കൊണ്ടോവും പക്ഷെ അതാണ് ഫുഡ് ഇവിടുന്ന് കൊണ്ടോവും പക്ഷെ കൊണ്ടോന്നൊക്കെ തിന്ന്ണ്ടോ ഇക്ക അറിയില്ല
ഉം
തിന്നൽണ്ട്ന്ന് പർ ഇവടെ എത്തി കഴിഞാല് ഭയങ്കര കൊയ്ക്കേകാരോ അവക്ക് അപ്പ പിന്നെ ഉം അപ്പൊ പിന്നെ വേഗം ഉണ്ടാക്കി വെക്കലാണ്
ഫോണി കളിക്കൂല്ലേ
ഫോണ് ഞാന് മാക്സിമം ഒഴിവാക്കലാണ് ഇപ്പൊ അതിന് ഫോണ് കുട്ടികൾക്ക് ഫോണ് കൊടു ക്കല് കണ്ണിനൊക്കെയ് ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ട് നിന്നീനി പിന്നെ കൊറച്ച് ഇങ്ങനെ ഏഹ് കണ്ണ് കണ്ണ് ഇങ്ങനെ ഇങ്ങ വെറുതെ ഇങ്ങനെ ചുമ്മൂലേ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചുമ്പല് തുടങ്ങുക അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ദിവസം വാങ്ങി വെച്ച് അത് വാങ്ങി തൊട്ട് ആഹ് അങ്ങനെ മാറിം ചെയ്ത് അപ്പൊ ഡോക്ടറെ കാണിക്കാൻ നിന്നീനി പിന്നെ മാറിയപ്പോ പിന്നെ കാണിച്ചില്ല ഇപ്പൊ മാക്സിമം നമ്മള് ഫോണൊക്കെ ഒഴവാക്ക് കുട്ടികളെ കൈയിന്ന്
ആഹ് ഫോൺ അത്ര നല്ലത് ഒന്നു അല്ല
പിന്നെ നമ്മള് പറഞ്ഞല് ഫുഡ് കഴിക്കണെങ്കിൽ നമുക്ക് ഫോൺ കൊടുക്കാണെങ്കിൽ നമ്മളെ ആവശ്യാണ് എന്താ വെച്ചാൽ കഴിച്ചു തീരണ്ടേ മറ്റെന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഉണ്ടാക്കുമ്പോത്തിന് ഒരു മണി ക്കൂറാവും ഫുഡ് കഴിച്ച് കഴിയെണെങ്കില്
ആഹ് ഇതാണ് കൊടുത്ത പിന്നെ ഫുഡ് മര്യാദക്ക് കഴിക്കും ചെയ്യും
ആണ്ട് പോയി ക്കോളും എങ്ങനെ ആയാലും ഏത് ഭക്ഷണം ആയാലും പറ്റാത്തതാണെങ്കിലും ആണ്ട് പൊയി ക്കോളും പക്ഷെ
ആ ഒരു വിചാരം ഉണ്ടാവും കാരണം കൊടുക്കും ചെയ്യും
ആഹ് അത് ആഹ് അത് കാരണം കൊടുക്കും ചെയ്യും പക്ഷെ ആഹ് നമ്മള് മാക്സിമം ഒഴിവാ ക്ക്ണാ നല്ലത് ഇപ്പോ ഇപ്പൊ വന്ന് കഴിഞ്ഞാല് നമ്മളെ നമ്മളെ കാണണ്ട നമ്മളെ ഫോൺ എവിടേ എന്നാ ചോദിച്ചിട്ടാ വരുക അപ്പൊ ഇപ്പ ഞാൻ അങ്ങനെ കൊടുക്കാന് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോത്തിന് ഇവടെ ആരെങ്കിലും തക്കേരിച്ചു കൊടുക്കയും ചെയ്യാ നമ്മള് നിർത്തി ഇങ്ങനെ വരുമ്പോത്തിനും പാവം അല്ലെ എന്ന് പറഞ്ഞിട്ടെയ് ആരെങ്കിലും ഒക്കെ കൊടുക്കയും ചെയ്യും
ഇപ്പപ്പാരെ വരെ ട്ടൊക്കെ കൊടുക്കു ലേ ആഹ്
ഏതായാലും ഫോണിലെയ് ഗെയിമ് ഒക്കെ കളിക്കുന്നതാണ് കൂടുതൽ ഗെയിമ് ഇപ്പൊ കുട്ടികള് അധികം ഗെയിമും റീൽസും ഒക്കെ ആണല്ലോ കാണ്‌ണത് നമ്മളെ കാട്ടിലും കൂടുതല് അവർക്ക് അറിയാം ഏതൊക്കെയാണ് എവിടെക്കേണ് ഉള്ളത് ഫോണിൽ തന്നെ എവിടെക്കെ ഉള്ളത് എന്നൊക്കെ അവർക്ക് തന്നെ അറിയാം
അപ്പൊ ഇൻക്ക് ഏഴു വയസ്സായ ഒരാളും ഉണ്ട് പിന്നെ യു കെ ജിയിലാണ് അപ്പൊ ഈ ഏഴു വയസ് താഴേ ആള് എല്ലാ ഗെയിമും മറ്റവന് പറഞ്ഞ് കൊടുക്കും
ആഹ് അതാണ് ഈ ഗെയിം
ഇപ്പൊ രണ്ടാളും കൂടി എന്റെ ഫോണ് എടുത്ത് കാണ്ട് രണ്ടും പാടെ കളിക്കണ ഗെയിം ഒക്കെ ഇപ്പൊ കളിക്ക്ണത്
ആണോ ആഹ് ഈ ലൂഡോ ഒക്കെ അങ്ങനെ പറ്റും ലൂഡോ അതുപോലെ പാമ്പും കോണിയും അതൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ ആൾ ക്കാരൊക്കെ വെച്ച് കാണ്ട് കളിക്ക പക്ഷെ ഗെയിം കളിക്കണ കോ നല്ലോണം ഒഴിവാക്കണം എന്ത ച്ചാല് ഇങ്ങനെ ഒ രണ്ട് സ്വിച്ചും ലേ അ അപ്പറും ഇപ്പറും അല്ലേ അപ്പം കണ്ണ് അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പയസി അല്ലെ കൃഷ്ണമണി അപ്പം അപ്പൊ അത് ഭയങ്കരം കേട് അണേല്ലോ കണ്ണ്ന്
പഠിക്കും ചെയ്യൂല മര്യാക്ക് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാകാരം അപ്പളാക്കാരം ഈ ഗെയിമ് കളി തൊടങ്ങാ പിന്നെ അത് പിന്ന അയ്മക്ക് നോക്കേയില്ല അങ്ങനെ പ്രശ്നോണ്ട്
ഉം ആഹ് പിന്നെ പറഞ്ഞാല് അവർക്ക് പഠിക്കാൻ ഇരിക്കണ സമയത്ത് ഒക്കെ അവർക്ക് പഠനം കഴിഞ്ഞ പഠനം കഴിഞ്ഞാ പിന്നെ ഫോണ് വേണ്ടി വരും
ആഹ് പിന്നെ അയിനെപറ്റി എന്തേലും ചീ ത്ത പറഞ്ഞാ പറയും ഇങ്ങളും കാണണില്ലേ ഞങ്ങള് സ്കൂള് പോയാ ഇങ്ങള് ഫോണ് കാണല്ലേ
ആഹ് അതന്നെ അതൊക്കെ അതൊക്കെന്നെയാണ് പക്ഷെ നമ്മളെ പറഞ്ഞിട്ടും കാര്യ ല്ല നമ്മളും അങ്ങനെ തന്നെയാണ്
ആഹ് അതന്നെ ഒരു ഒന്ന് നോക്ക നോട്ട് എഴുതി എടുക്കാകാരം പിന്നെ അങ്ങനെ നോക്കി നോക്കി അരമണിക്കൂറൊക്കെ അങ്ങനെ കണ്ട്ക്കും
ആഹ് അതെ അതെ നമ്മളിപ്പോ ഒരു പണിയാണെങ്കി പണീന്റെ തെരക്ക് കൂടെ ഒരു മെസ്സേജ് വന്നാല് ആ മെസ്സേജിന്റെ സൗണ്ട് നമ്മള് ശ്രദ്ധ വിടും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എടു ത്ത് നോക്കിയാലോ എന്ന് തോന്നും അപ്പോ എടുത്ത് നോക്കും എടുത്ത് നോക്കി കഴിഞ്ഞാ പിന്നെ അയ്ന്റെ അടീക്കുള്ള മെസേജുകളൊക്കെ എന്തൊ ക്കെയാണ് എവിടെക്കാണ് അതൊ ക്കെ സെർച്ച് ചെയ്യും പിന്നെ ഒന്ന് ഒരു ഇൻസ്റ്റഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയില്ലോ എന്ന് തോന്നും അപ്പൊ ഓണാക്കി കഴിഞ്ഞാ പിന്നെ റീൽസ് കണ്ടോണ്ട്ക്കും അതാണ് നമ്മളെ അവസ്ഥ എല്ലാരും ഫോൺ ആയിട്ട് അത്രക്ക് കണക്റ്റഡ് ആണ് ഈ ഒരു പക്ഷെ പണ്ട്ല്ലോല്ന്ന് പറഞ്ഞാല് അവര് ഫോണൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല അവർക്കിപ്പോ അതില് ആവശ്യോല്ല അവർ ക്ക്‌ അവര് ആ ഒര് ഇതില് ആ എങ്ങനെയാലും ഫോണ് ഇല്ലാതെ പക്ഷെ നമ്മളെ കാലത്തില്ലോൽ ക്കൊന്നും ഫോൺ ഇല്ലാതെ തെ ഒരു ദിവസോ രണ്ടു ദിവസോ ഒന്നും നിൽക്കാൻ കഴിയൂല്ല അത് ഒറ
നെറ്റില്ലാതെ തീരെ ശരിയാവൂലാ
നെറ്റും വാണം നെറ്റില്ലാതെ ഫോണ് കിട്ടിയിട്ട് കാര്യല്ല കുട്ടികൾക്ക് വരേ വാണ്ട നെറ്റില്ലാത്ത ഫോണ്
ആഹ് വേണ്ട ഓൽക്കൊന്നും വേണ്ട
നെറ്റ്‌ല്ലാതെ ഫോൺ കൊടുത്താല് ഇമ്മച്ചി ഫുള്ള് നെറ്റ് കഴിച്ചില്ലേ ഇനി ഇൻക്ക് ഫോൺ വേണ്ട പറയും പിന്നെ എറിയലും ഏഹ് എറിയലും തൂക്കലും ഒക്കെ അയ്ക്കാരം ഉം ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ
ആഹ് വേറെ
ആഹ് ഏതായാലും അങ്ങനെയൊക്കെയാണ് ഉം അപ്പൊ ഫോണ് മാക്സിമം ഒഴിവാക്കാ
ഉം
നമുക്കിപ്പൊരു ഫുഡ് ഉണ്ടാക്കണങ്കിലും നമ്മളെന്ത്‌ ചെയ്യും യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് നോക്കീട്ട് അയ്നനുസരിച്ചുള്ള ഫുഡ് ആഹ് അയ്നൊക്കെ നമ്മള് ഫോണ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ കുട്ടികളിപ്പോ
ന്നെ അറിയണ ഫുഡ്ഡന്നാവും ന്നാ ലുവൊന്ന് യൂട്യൂബില് നോക്കട്ടെ കരുതിങ്ങാണ്ട് ഒന്ന് നോക്കും
അതെ അതെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെന്ന് കരുതി എന്നാ ഒരു ഒരു സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ്
ഞമ്മക്ക് അറിയണന്നെ ആവും കൊറേ പ്രാവശ്യം ഉണ്ടാക് ക്ക്യതാവും പിന്നേം ഒന്ന് എടുത്ത് കാണാം
അതെ അതെ പിന്നേ എന്നാലും നമ്മള് നോക്കിയ ഫുഡ്ഡ‌ല്ലേരിക്കും ഉണ്ടാക് ക്ക ഒന്ന് നമ്മളതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അതിൽ ഏടാക്കി ഉണ്ടാവേം എക്സ്ട്രാ എനിക്കങ്ങനെണ്ട് അയില് കണ്ടാലും ഇതും കൂടി ഒന്നിട്ടാ ഒന്നും കൂടി ടേസ്റ്റ് ആണെന്ന് തോന്നും അപ്പൊ പിന്നെ അതും കൂടി ഇടും
ആഹ ഞാനങ്ങനെ അല്ല ഞാൻ ഫുള്ളയില് പറയണ പോലെ ചെയ്യും
ഏ ഇങ്ങളങ്ങനെയാണോ
ഉം പിന്നെ ഉണ്ടാക്കി വരുമ്പോ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല്ല ഓലെ പറയണ ത്രേം
ആഹ് അതെ ഓലയില് പിന്നെ ആന്നേല് ക്യാമറയിലും നല്ല അടിപൊളി കളേഴ്സും ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഇതാക്കി വെച്ചുണ്ടാവും അത് കണ്ടാലന്നെ തിന്നാൻ തോന്നും പക്ഷെ നമ്മളുണ്ടാക്കി വരുമ്പോ തന്നെ
അങ്ങനെ ആവൊന്നില്ല
അയിന്റെ പകുതി ആയെങ്കിലായി അത്രേ ഉള്ളൂ
ഉം
കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ട്ടാണോ?
ആഹ് കുക്ക് ചെയ്യൊക്കെ ചെയ്യും ഒന്നും അറിയില്ലായ്ന്നു പിന്നിപ്പോ ഒക്കെ പഠി ച്ച്.
ഉം ആവ് ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ് ഒന്നും അറിയൊന്നില്ല പക്ഷെ. എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ആക്കും പക്ഷെ ചെലപ്പത് ശരിയാവും ചെലപ്പൊ പാളും അങ്ങനെ ആണ്.
തന്നെ ചെലപ്പോ വെച്ചാ എല്ലാം ശരിയാവും ചെലപ്പോ അതേപോലെ തന്നെകാരം വെച്ച ട്ടുണ്ടാവും ക്ഷേ അത് കൊളായിട്ടുണ്ടാവും.
അതെ അത് എന്തെങ്കിലും ഒരു പൊടീന്റെ എന്തെങ്കിലും ഒരു കൊറവായിക്കാരം.
ഉം
കുക്ക് ഇതൊക്കെ ചെയ്യോ ആഹ് കേക്കും പുഡ്ഡിംഗും ഓക്കെ ഇണ്ടാക്കോ?
ആഹ് കേക്ക് ഇണ്ടാക്കൊക്കെ ചെയ്തീനു ഇപ്പൊ പിന്നെ ബീറ്ററ് കംപ്ലയിന്റായി അ പ്പൊ പിന്നെ അത് അവ്ടെ എന്നോ വെച്ചതാ പിന്നെ നോക്കിട്ടേല്ല.
കൊറ് പൊറത്ത്ക്ക് കൊട്ക്കോ?
ഇല്ല അങ്ങനൊന്നും ഇല്ല മ്മള് കഴിക്കാൻ വേണ്ടി. അങ്ങനില്ല കാര്യായ്ട്ട് ആഹ്.
ആഹ്. ഞാനും അങ്ങനെ ഞാനും അങ്ങനെ ഇണ്ടാക്കും. പേര് അമ്മക്ക് കഴിക്കാന്നുള്ള കോലത്തിലുള്ള
ആഹ്
അതികം ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്യാതെ.
ഉം
ഉച്ചക്ക് എങ്ങനെയാലും കൊറച് കഴിഞ്ഞാല് ഈ ക്രീം ഇങ്ങനെ ലൂസായി പോരും പിന്നെന്തുവാടാ
ന്നാ ശരി ട്ടോ
ആഹ് ആഹ് ന്നാ ഓക്കെ